ഹലോ
ആഹ് കേക്കാ വൊ
കേക്കാൻ പറ്റണ്ട് എന്നെ എടുക്കുംമായിരുന്നു
ഞാൻന്തേ ചോറ് ഉണ്ണാനായിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങുന്നു
ആഹ് പന്ത്രണ്ടേ മുക്കാലായല്ലോ ല്ലേ
അതെ അതെ കുഞ്ഞിന് ചോറ് കൊടുക്കാന്ന് ഓർത്തിങ്ങനെ ഇരിക്കുുവരുന്നു
ആഹ് ചെറിയ ആളാ എത്ര വയസുണ്ട് നാല് വയസ്സ് ആ അങ്കവാടി വീട്ടില്ല
അങ്കൻവാടില്ല എൽ കെ ജി കേേർത്തു അപ്പൊ ഇനി ചെറിയൊരു മോഷൻ ആയിരുന്നു ഇന്നലെൊക്കെ അതുകൊണ്ട് ഇന്ന് വിട്ടില്ല
ഓ പനി വല്ല ഉണ്ടോ
പനിയൊന്നുല്ല ഇന്ന് രാവിലെപ്പൊ കൊഴപ്പില്ല പിന്നെ വെറുതെ അവിടെ ചെല്ലണ്ടല്ലോ എന്ന് വിചാരിച്ചു ആഹ്
അതെ അവിടെ ഇതുങ്ങൾ കുഞ്ഞല്ലേ ആയമാർക്കൊക്കെ പാടായിരിക്കും പിന്നെ ഇവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉം അവിടുത്തന്നെയണോ സ്കൂള്
ആഹ് അടുതന്ന്യ
ആഹ് എത്ര ദിവസയി ഞാന മെസ്സേജ് ആക്കുമ്പോ കാണത്തില്ല ഒന്നുങ്കും ഞാൻ തിരക്കായിരിക്കും ല്ലങ്കിൽ അവിടെ തിരക്ക കറ ഞാൻ ഇപ്പൊ കൊറെ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു വരുവോ ഇല്ലയോന്ന്റിയാൻ വേണ്ടിയിട്ട്
ശരി ആയച്ചി കഴിഞ്ഞ് കുറെേ നേരം നോക്കിട്ട് വിളിയൊന്നും ഇാതാവക്പഴത്തേ ഞൻന്റെ ഒരു മണിക്ക് പോവും പിന്നെ
ആഹ് അത് ആഹ് ഫ്രീ ആന്ന് പറയണ സമയത്താണെങ്കിൽ ഞാനും എന്തെങ്കിലും തിരക്കിലോ പണിയിലോൊക്കെ ആയിരിക്കും അപ്പൊ ഫോൺ നമ്മള് നോക്കൂല്ലോ അങ്ങനെ വൈകിട്ടൊക്കെ വന്ന് കഴിയുമ്പോ പിന്നെ കൊച്ചിനെ പഠിപ്പിക്കാനും അങ്ങനെ കൊറേ കാര്യങ്ങളും ഉണ്ടല്ലോ ആള് സ്കൂളിന് വന്ന് കഴഞ്ഞിയുമ്പോത്തേനും ഒക്കെ പഠിക്കാനും എടുക്കാനും കൊറേയൊണ്ട് നമ്മള് കൂടെ ഇരുത്തി പഠിപ്പിക്കണം ഏഴ് മണി മുതല് നമ്മളിരുന്ന് ഏഹ് കഴിഞ്ഞാലാണ് ഒരു ഒമ്പത് മണി ഒമ്പതര ആവുമ്പോത്തേനും തീർത്തട്ട്
ആഹ് അതെയതെയതെയതെ ഇവിടെ എൽ കെ ജിയിലായിട്ടേ അങ്ങനെയാ അവിടെ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ
രണ്ടിലാ പഠിക്കുന്നേ ഞങ്ങക്ക് പിന്നെ എൽ കെ ജി യു കെ ജീലും ആ ഒന്നും അങ്ങനെ ഹ് സ്കൂൾലേക്ക് വീട്ടിലേക്ക് തന്നു വിടില്ലായിരുന്നു എല്ലാം സ്കൂളിൽ തന്നെ പഠിപ്പിച്ച് അവര് വിടും അപ്പൊ നമുക്ക് വീട്ടിൽ വന്നിട്ട് ശെരിക്കും ഒന്നും വർക്ക് ചെയ്യാനില്ലായിരുന്നു
ഇവിട പക്ഷെ നേരെ തിരി ച്ചാ ഇവര് കയ്യെ പിടിച്ച് എഴുതി വിടുവേ എന്നിട്ട് ഇവിടെ വന്ന് നമ്മളാ പഠി പ്പിച്ചു വിടുന്നേ
ആഹ് പക്ഷെ ഞങ്ങക്ക് ഭയങ്കര ഇതാ നംക്ക് ഈ യു കെ ജീലൊക്കെക്കെത്തി കഴിയുമ്പോ കെഴ്സീവ് ലെറ്റർ ആവൂല്ലോ പക്ഷെ അതൊക്കെ കൊച്ചുങ്ങളെയും കൊണ്ട് ആ അവരിട മാം തന്നെ എല്ലാം ഭയങ്കരായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് വിടണേ നമുക്കൊന്നും അറിയണ്ടായിരുന്നു ഇപ്പൊ പിന്നെ വല്യ ക്ലാസ്സിലേക്ക് എ എത്തിക്കഴിഞ് കഴിയുമ്പോ നമ്മള് പഠിപ്പിക്കാതെ എത്തൂലാലോ കാരണം സബ്ജക്ട്ടുകൾ കൂടുതലുണ്ട് ടീച്ചർമാരെയും കൊണ്ട് തന്നെ ആവൂലാലോ
ആവത്തില്ല അതെയതെ
ഉം പിന്നെ എന്ന ഇന്നി
ഇവിടേം പക്ഷെ എല്ലാം ഹോം വർക്കാ
ആഹ് നമുക്ക് ഹോംവർക്ക് തരാൻ പാടില്ല നമ്മുടെ പ്രിൻസി പ്പള് പറഞ്ഞെത് ഏ എൽ കെ ജി യു കെ ജിയിലെ കുട്ടികൾക്ക് ഹോംവർക്ക് തന്നു വിടാൻ പാടില്ല അതുപോലെ ഇ പ്പഴാണെങ്കിലും നമുക്ക് ഹോം വർക്ക് എന്ന് പറയാൻ എന്തെങ്കിലും കോപ്പിയൊക്കെ എഴുതണേ ഉള്ളൂ. ആഹ് അന്ന്വെച്ചാ അതല്ലാതെ ഹോംവർക്ക് ആയിട്ട് വർക്കില്ല. പ് പഠിക്കാനുള്ളത്ണ്ടാവും അടുത്തൂസ്ത്തേക്ക് ട്ടീ പിക്ക് പഠിക്കാനുള്ളത്ണ്ടാവും. പിന്നെ കോപ്പി എഴുതില്ലേ ഇപ്പി ഗ്ലീഷും ഹിന്ദിയും മലയാളവൊക്കെ കോ പ്പി എഴുതാനുള്ളത് മാത്രം ഹോംവർ ക്കുള്ളു പിന്നെ കളറെയ്യാനൊള്ളത് അങ്ങനെന്തെങ്കിലൊ ക്കെ ഹോംവർക്കൊള്ളു ഈ എൽ കേ ജിലെ പിള്ളേർക്കെല്ലാം ഹോം വർക്ക്‌ തന്നു വിട്ടേയിഞെയിഞ്ഞ യെന്ത് പാടാ.
അളള അതെ അതെ ഇവിടെ വ ന്നിരുന്ന ഈ പറഞ്ഞേക്കും ശ്രദ്ധിച്ചിരിക്കുവാണ അഞ്ച് മിൻറ്റ് കൊണ്ട് ചെയ്യാ ഉള്ളതേ കാണൂള്ളേ ഇതയിനെടക്ക് പലപല കളിയല്ലേ.
അതാണ് എന്നോട് പറയും ഒരു സബ്ജക് പഠിച്ച് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് റസ്റ്റ് തരണം ന്ന് പറയും. അഞ്ച് മിനിറ്റ് റസ്റ്റ് എന്നുള്ളത് മിക്കവാറും പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ്
ആഹ് ഇവിടെ അതന്നെയാ ഒരെണ്ണംഴ്തി കഴിഞ്ഞിട്ട് അമ്മെ ഞയിപ്പ വരാവേ എന്ന് പറയും. ആഹ് കൊറെേ നേരം എഴുതീതല്ലേ എന്നോർത്ത് നമ്മളും വിടും പക്ഷെ പിന്നെ വെരത്തില്ല.
ഉം അങ്ങോട്ട് എങ്ങനെയാ മഴയൊക്കെ ഉണ്ടോ?
മഴ ഇന്ന് വല്യ മഴയില്ല.
ആഹ് ഓ ഇങ്ങോട്ടേക്ക് ഇന്നിപ്പോ രാവിലെ നല്ല വെയിലായിരു. ന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു ഓഹ് എളുപ്പായി എന്ന് വിചാരിച്ചു. എന്നിട്ട് കൊച്ച് പോവാൻ വേണ്ടി എറങ്ങി നിന്ന സമയത്ത് ഒരൊറ്റ പെയ്ത്ത്. ഭയങ്കരായിട്ട് മഴ. ആ ന്നിട്ട് പിന്നെ പെട്ടെന്ന് കോട്ടൊക്കൊഇടീപ്പിച്ച്. കൊണ്ടോയി വിട്ടു നമുക്ക് കൊറച്ച് ദൂരൊണ്ട്. ഏഹ് അ ഇത് പോവാൻ മടിയില്ല പക്ഷെ ഇപ്പൊ എന്നാന്നറിയില്ല ഇപ്പീ മഴേം തണുപ്പൊക്കെ ആയതൊണ്ടാന്നോന്നു. ആഹ് ആൾക്ക് രാവിലെ എഴുന്നേക്കാൻ ഇപ്പൊരിച്ചിരി മടിയാ കാരണം. എട്ട് മണിക്ക് അവരുടെ ബസ്സ് വരുവേ അപ്പൊ അന്നേരം. നേരത്തെ റെഡി ആവണോല്ലോ പക്ഷെ ഏഴുമണി സാധാരണ വിളിച്ചാൽ പെട്ടെന്ന് എണീക്കണെയാ. പക്ഷെ ഇപ്പൊ കുറച്ചൂസായിട്ട് ഭയങ്കര ഒരു സ്ലോയ രാവിലെ എഴുന്നൊറ്റ്. കറ്റ കഴിയുമ്പം പോണ്ടാതൊക്കെള്ളൊ ഒരു ഇതാ
കൊടുത്തോ.
ഒമ്പത് മണി ഒമ്പതരക്കെ ആകുമ്പത്തേും കെടത്തും പക്ഷെ എന്ന അറിയില്ല നെയ്. അപ്പൊ ഞാൻ എന്നിട്ട് ചവിക്കും നേരത്തെ കിടന്ന ഉറങ്ങുന്നോണ്ടാണോ. ഈ രാവിലെ എണീക്കാ മടി അല്ലെങ്കി പത്ത് മണി പതിനൊന്നു മണി. ഉ ചെലപ്പോയനികും.
സ്കൂൾ ള്വിടൊ
രാവിലെ രാവിലെ കുളിപ്പിക്കലി ഇല്ല കാരണം നമുക്ക് എട്ട് മണിക്ക് ബസ്സ് വരുന്നുണ്ട്. ഈ രാവിലെകുളിപ്പിച്ചച്ച് കഴിഞ്ഴിയ് പെട്ടെന്ന് നിർകേട്ട് വരുവാ. ഞാനപ്പൊ എൽ കെ ജി യു കെ ജി ചൽ കുളിപ്പിക്കുവായിരുന്നു പാവം അതിനെ ഞാ രില എഴുന്നേപ്പിച്ച് കുളിപ്പിക്ക അപ്പ പിന്നെ പിന്നെ ആയി കഴിഞ്ഞപ്പോ ഈ ജലദോഷവും ഇതൊക്കെ മാറാതെ വന്നു കഴിഞ്ഞ ഇപ്പം. ഞാൻ രാവിലെ കുളിപ്പിക്കലാ അങ്ങ് നിർത്തി അന്നിട്ട് പിന്നെ. വൈകിട്ട് കുളിപ്പിക്കും കാരണം മിൻസ് ഇത്രയും രാവിലെ ഇവർ കുളിച്ചു കഴിഞ്ഞിട്ട്. ഏകദേശം ഒരു മണിക്കൂറോളം ബസ്സിൽ തന്നെ ഇരിക്കും. ഒരു ചെറിയരു തണുപ്പും നനവോടും കൂടി കാ ക്കെ അടിച്ച് പോകുമ്പം ആൾക്ക് നേർക്കട്ട് എന് ഇതോ കുറയുന്നില്ല അപ്പൊ ഞാനതുകൊണ്ട് പിന്നെ രാവിലെ കുഴപ്പീര് നിർത്തി
ആ ഇവിടെപിന്നെ കൊറച്ച ഒള്ളേ അതുകൊണ്ട് കുളിപ്പിച്ചു വിടും രാവിലെ ഇവിടെ എട്ടേ കാലാവുമ്പോഴത്തേന് വണ്ടി വരും
ആഹ് ഞാൻ പിന്നെ ഒമ്പത് മണിക്കൊക്കെ വണ്ടിവരുന്നു ഞാൻ നേരത്തെ ഇവനിങ്ങനെ സുഖിലതൊെയി കഴഞ്ഞപ്പോ എന്റെ വീട്ടിന്ന് കുറച്ച് - മാറി അഞ്ചാ സ്കൂളിൽ വിടൻ എളുപ്പത്തിനൊക്കെ ആയിട്ട് അപ്പൊ ഇവിടെഒരു - പൊതുമണി എട്ട് എട്ടേ മുക്കാലൊക്ക ആവുമ്പോ വരരുന്നു ബസ്സ് വരുന്നേ അന്നേരം ആ സമയത്ത് ഞാൻ രാവിലെ പച്ചവെള്ളത്തിൽ തന്നെ കുളിപ്പിച്ചു വിടുായിരുന്നു ആൾക്ക് അടിനോടന്റെ പ്രശ്നംണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചുമ വരും പിന്നെ ഉം ജലദോഷ ആയിട്ട് വരില്ല മൂ അടങ്ങി തന്നെയിരിക്കും എന്നിട്ട് ശ്വാസം എന് ഇതാ പോവില്ല അങ്ങനെ പിന്നെ ആശുപത്രി പോക്ക് അഡ്മിറ്റ് ഓഹ് എന്റെ പൊന്നെ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ രാവിലെ കുളിപ്പീര് അങ്ങ് നിർത്തി അന്നിട്ട് പിന്നെ ഇപ്പ സ്കൂൾ വിട്ട് വന്ന കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച നേരം സൈക്കിളൊക്കെ ചവിട്ടും കണ്ട ഇരിച്ചിും ടി വി കാണും അത് കയിഞ് ഒരു അഞ്ചരക്ക ആവുമ്പ
അപ്പ അതൊക്കെ കുളിപ്പിച്ച എടുത്താ മതില്ലോ അതെ അതെ പിന്നെ കിടന്ന് ഉറങ്ങുന്നതല്ലേ ഉള്ളൂ
ഉം പിന്നെ എവിടെ കെടന്നുറങ്ങണു ആഒ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറെേ നേരം പരിക്കാത്ത കൂടെ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യും ഓൾറെഡി സ്കേറ്റിംഗ് ഷൂ ഉണ്ട് അത് ഓടിച്ചുകൊണ്ട് കടക്കും പിന്നെ ഒരു ചെറിയ ട്രോളിയ ഉണ്ട് ഈ മാവന്റെ കളിപ്പാട്ടൊക്കെ ഇട്ട് വെക്കുന്ന ട്രോളിയാ നമ്മൾ നല്ല ട്രോളി ആയിരുന്നു പക്ഷെ ഞാൻ പിന്നെ നോക്കിപ്പോ ചെറുതാ അപ്പം അവന്റെ ടോയ്‌സ് ടയ്സ്ങ്ങനെ നര നടക്കേക്കാും നത് അതിനകത്ത്ട്ട് വെക്കാോ വെിട്ട്പ്പ അവ എന്ത് ചെയ്യന്ന് വെച്ചാ അതെല്ലാം എടുത്ത വെച്ചിട്ട് അതീന്റെ മേളിൽ കയറി ഇരുന്നിട്ട് അത് ഉരുട്ടിക്കൊണ്ട് കഓടും അന്നിട്ട് വേയർത്ത് നാശമായി ഇനി അതൊന്നും ഇല്ലെങ്കി ഒരു ടെഡിയുണ്ട് അതിന് മേളിട്ട് െറിഞ്ഞിട്ട് ഇടിക്കും അതൊക്കെ പരിപാടി മൊത്തം വേറക്കും കിടക്കാനാവകുമ്പത്തേനും ഇതുങ്ങൾ അടങ്ങിയിരിക്കില്ല അവിടെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ
ആൺകുട്ടിയാ
ആൻ
ഇതിണ്ട് അവിടെ അതൊക്കെ തന്നെ അവസ്ഥ ഇവിടെയും
ആഹ് ഇതുങ്ങൾക്ക് മറ്റേ സ്പ്രിങ് വെച്ചാ മാതിരിയ കാലയില് എണ്ട് ഇങ്ങനെ തുള്ളികൊണ്ടിരിക്കും ഇല്ല ഒരാള ഉള്ളൂ രണ്ടാമത്തെ ആളിപ്പൊ കൺസീവാ ഇപ്പ എട്ട് മാസയി എട്ടു മാസം കഴിഞ്ഞു
ആഹ് ആഹ്
ഞൻ പിന്നെ ഇപ്പ ഇച്ചിരി പൊരുരിപ്പൊക്കെ കുറവുണ്ട് എനിക്ക് പറ്റൂല്ലാത്ത കൊണ്ടൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കുസൃതി ഉണ്ട്
അതെ അതെ അല്ലെലും ആമ്പിള്ളാരാണെ ഒട്ടും അടങ്ങിയിരിക്കത്തി ഇല്ലന്ന് പറയുന്നത് കേൾക്കാം അതുപോലെ
ഓഹ് ഇപ്പ ഇത്തെ ജന ഇപ്പഴത്തെ ജനറേഷനിൽ ആ കൊച്ചും പെങ്കൊച്ചൊന്നും ഇല്ല ഏഹ് രണ്ടു പേരും ശരിയാ എനിക്ക അങ്ങനെ തോന്നണ കാരണം ഞാന് ഇവിടെ അടുത്തൊക്കെ ഉള്ള പിള്ളേരും ഇതുപോലെന്നെയാ എല്ലാം ഇച്ചിരിക്കൂടെ ഒരു പാവത്തരം ഉള്ളത്പ്പ ആമ്പിള്ളേർക്കാ പെമ്പിള്ളേര് ഭയങ്കര കുസൃതിയാ ശരിക്കും ഇപ്പാ ആങ്കൊച്ചുങ്ങൾക്ക് ഒരിച്ചിരി ഒരു അവർക്കൊരു എളിമയും ഒരു സഹതാപവും ഒക്കെ ഉണ്ട് പിള്ളേർക്ക് ഇതൊന്നുല്ല ഇവിടെ നമ്മുടെ അടുത്ത് രണ്ട് മൂന്ന് പിള്ളേരുണ്ട് അപ്പങ്ങനെ കൂട്ട് കൂടാൻ വരുമ്പോ നമ്മള് കാണണല്ലേ രസാ അവിടെ നല്ല ഒച്ചയാലോ കഴിക്കാൻ കൊടുത്തോ തന്നെ കഴിച്ചോളോ
ഇല്ലല്ലതന്നെ കഴിക്കുന്ന് പറഞ്ഞ കൊറെ വാരി കഴിക്കും അത് കഴിയുമ്പ പിന്നെ ബാക്കി ഞാനും കൂടെ വാരി കൊടുക്കും തന്നെ വാരി കഴിക്കുന്ന ഒക്കെ വലിയ പാടാ സ്കൂളിലാണെങ്കിലും കൊണ്ടു പോകുന്നതിന്റെ പകുതി പകുതി ഒക്കെ കഴിക്കും ബാക്കി തിരിച്ച് കൊണ്ടുവരും
ഓഹ് ഞങ്ങക്ക് ഇവിടെ അങ്ങനെന്നും പറ്റില്ല ഞങ്ങക്ക് ഇവിടെ നമ്മള് കൊടുത്തു വിടുന്നത് തന്നെ കഴിക്കണം അഞ്ചാ അപ്പൊ നമ്മളോട് പറയും നിങ്ങളുടെ കുട്ടികൾ എത്ര കഴ ക്കും നിങ്ങക്ക് അറിയാലോ നിങ്ങള് ആ ക്വാണ്ടിറ്റി കൊടുത്ത വിടണം കാരണം ഞങ്ങള് മൊത്തം കഴിപ്പിക്കും അപ്പൊ നിങ്ങള് കൂടുതൽ കൊടുത്ത വിട്ട കഴിഞ്ഞ കഴിഞ്ഞാ ഞങ്ങള് അതും കഴിപ്പിക്കും അപ്പൊ കൊ കൊച്ചിന് ബുദ്ധിമുട്ടാ ആഹ് അപ്പൊ അങ്ങനെ പറയുവായിരുന്നു
ഇവിടെയും പക്ഷെ പറയും ആവശ്യത്തിനുള്ളതേ കൊടുത്തു വിടാവുള്ളൂ എന്ന് പറയും പക്ഷെ ചില ദിവസം നല്ലായിട്ട് കഴിക്കും ചില ദിവസം കഴിക്ക ത്തില്ല അപ്പൊ നമുക്ക്ത് തികയാതെ വരില്ലല്ലോ വേറെ സ്നാക്സ് ഒന്നും കൊടുത്ത് വിടാൻ പറ്റത്തില്ല അത് വിചാരിച്ച് എന്നാ ചെയ്യും നിറച്ച കൊടുത്തു വിടും തിരിച്ചു കൊണ്ട് വന്നാലും സാരവില്ല വിശന്ന് ഇരിക്കണ്ടല്ലോ ആഹ് അങ്ങനെ ഓർത്തങ്ങ് കൊടുത്തു വിട്ടു
വെക്കുന്നത്ര എന്നോട് ഇപ്പം എന്നും പറയും ഉമ്മീനോട് ഞാൻ ചോറ് കൊറ ച്ചിടാൻ പറഞ്ഞിട്ടും ഉമ്മി എനിക്ക് കൂടുതലാലോ ഇടുന്നേ അതെന്നാ അങ്ങനെ എന്നൊക്കെ ചോദിക്കും അപ്പൊ ഞാൻ പറയും അല്ലാലോ ഞാൻ കൂടുതൽ തല്ലാല്ലോ ഇട്ടേന്ന് പറയും അപ്പൊ അന്നേരം പാവം അത് വിശ്വസിക്കും എന്നിട്ട് ചോദിക്കും കൂടുതലല്ലായിരുന്നോ? ഞാൻ പക്ഷെ സംസാരിക്കാതിരുന്ന് കഴിച്ചിട്ടൊക്കെ എൻറെ തീരണിള്ളാ അപ്പൊ ഇനി എന്നായിരിക്കോ എനിക്ക് തോന്നണായിരിക്കോന്ന് അങ്ങനെ പറയും
ആഹ് ഇവിടെ അങ്ങനെ ചോദിക്കാറായില്ല ഇച്ചരിയൂടെ കഴിയുമ്പോ ചോദിക്കുവായിരിക്കും
അത് ഞാൻ പിന്നെ നോക്കിയപ്പം ഇപ്പ ഇച്ചിരി വലുതായില്ലോ അപ്പൊ കൊറച്ചൂടെ കഴിക്കാലോ നേ പാത്രങ്ങള് എല്ലാ കൊല്ലൊ മാറണം. കറക്റ്റ് കറക്റ്റ് പാത്ര മേടിക്കുന്ന എല്ലാ കൊല്ലും മാറും എന്നിട്ട്. ഏഹ് അപ്പൊ പുതിയ പാത്രം ആവുമ്പോൾ കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവോലോന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ മേടിക്കുന്നേ.
ആഹ് അതെ അതെ അതെ അതെ അതെ അല്ലേലും ഫുള്ള് കഴിപ്പിക്കുങ്കി ഇച്ചിരി ഏറെ. കൊടുത്ത് വിടുന്നത് നല്ലാണല്ലോ.
ആ ഇപ്പ അങ്ങനെ അങ്ങനെ അധികല്ലാത് എന്നാ വെച്ച ഇപ്പ ആൾക്ക് നോൺ വെജ് കഴിക്കാൻ പാടില്ല. അപ്പം ഹ് പുള്ളി ക്ക് അതുകൊണ്ട് ഏഹ് ചെ മരുന്ന് കൊടുക്കുന്നുണ്ട് ആയുർവേദം. അപ്പൊ അന്നേരം ആഹ് അവന് മടുപ്പ കാരണം രുജി കൊറവല്ലേ. ഈ പ പച്ചക്കറികൾ മാത്രം കയ് കൂട്ടി കഴിച്ച്. ഇത് പിന്നെ കൊച്ചുങ്ങൾ എങ്ങനെയാ കഴിക്കണേ?
അതെ ഞാനും പിന്നെ വല്ല സോയക്കെ ഇഷ് ട്ടാ സോയ ഒക്കെ ഇങ്ങനെ ഫ്രൈ ആക്കീട്ട് കൊടുത്തു വിടും.
പക്ഷെ ആമ്പിള്ളേർക്ക് സോയ ഒരുപാട് കൊട്. ക്കരുതെന്നാ പറയുന്നേ അതുകൊണ്ട് ആഹ് അങ്ങനെ പറയുന്നുണ്ട്. ട്ടോ ഞാനിപ്പം ഈം ഈ. ഇങ്ങനെ ആയതുകൊണ്ട് അവന് സോയ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ എന്നോട് പലരും പറഞ്ഞു ആൺകുട്ടികൾക്ക് സോയ കൊടുക്ക ല് കാരണംന്താ വെച്ച്കഴിഞ്ഞാ അതില് പെണ്ണുങ്ങളുടെ ആ പക്ഷെ. പ്രോട്ടീൻ റിച്ചാണ് പക്ഷെ പെൺകുട്ടികളുടെ ഹോർമോൺ കൂ ടുതലന്നറയുതില് അതിന് സോയൽ ആഹ്. അപ്പം നമ്മള് കൊട്. ക്ക ഇപ്പൊ മാസത്തി ഒരു രണ്ടൂന്ന് തവണയൊക്കെ കൊടുത്തോ കണ്ടിന്യൂസ് കൊടുക്കണ്ട. ആഹ് അത് വേണെങ്കി ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക അപ്പൊ മനസ്സിലാവൂലോ? ഞാനും ഇങ്ങനെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു. ഇന്നിപ്പോ ഞാൻ സോയ കൊടുത്തിട്ടേക്ക്ണ് എന്നാ ശരിട്ടോ ഞാൻ വിളിക്കാം.
ആഹ് ശെരി ശെരി.
ഓക്കെ.